ഹലോ
ആഹ് ആ ഉണ്ട്ണ്ട് ഉണ്ട് അങ്ങോട്ട് ഇങ്ങനെ ചക്കയും മാങ്ങക്കെണ്ടോ
ഇണ്ട് ഇണ്ട് ഇണ്ടായിരുന്നു ഞങ്ങളെ വി ട്ടിലെ പക്ഷെ മഴയൊക്കെ ആയപ്പോ അത്
ആഹ് ആഹ്ആഹ് ഇപ്പ ഈ മഴയാവുമ്പോത്തെ ആഹ് മഴയാവുമ്പോത്തേക്കും ചക്കെല്ലാം വേഗം എ വേഗം
തോക്കു കേടായി ഉം ഉം ഉം ഉം ഉം
അന്നേരാ ചക്കപ്പഴംകൊണ്ട് അപ്പം ഉണ്ടാക്കോ രാത്രിയെല്ലാം കൊ ആഹ് യാത്ര എല്ലാം കുറവായിച്ചു അങ്ങനെ പോക്കില്ലേ പിള്ളേർ സ്കൂളിൽ പോകുന്ന കാരണം അങ്ങനെണ്ടാ പോക്ക് കൊറവാന്ന്
ആഹ് ആഹ്
പിന്നെ പിന്നെ മഴക്കാല എല്ലാം കഴിഞ്ഞ് കൂടി അൽക്കൂട്ടത്തിൽന്നൊക്കെ ആണെങ്കിൽ ഒരു വണ്ടി- പോകുബോ അങ്ങനെ പോകും ആഹ് വയനാട്ടില് ആഹ് ഇഷ്ടവാന്ന് ഇവരെ കൊണ്ട് പിന്നെ കഴിവതും പോകൂല ഇവരെ കൊണ്ട് പോയി കഴിഞ്ഞ്ഞ്ഞ ഭയങ്കര കച്ചറയാണ് ആഹ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ വല്ല കടെലോട്ടങ്ങനും കേറിട്ടോണ്ടെങ്കിൽ ആ കട മുഴുവൻ മേടിച്ചുകൊണ്ട് പോരുന്ന്
ആഹ് ആഹ് ആഹ്
വെറുതെ നമ്മള്പാ പൈസ കൊറെ പോകുന്നല്ലാണ്ട് ഇഷ്ടാണ് ഇവർക്കും ഇഷ്- ട്ടാണ് അയിന് എപ്പഴും പറയാം അമ്മ നമുക്ക് എവിടെലും പോകവാ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോക്ക് സിനിമക്കൊക്കൊണെലോ അക്ക ഇഷ്ടവാന്ന് പോവാന്
അതെ എന്താ ഇടെ ഇഷ്ടപ്പെട്ട സ്ഥലം
ഉം എനിക്ക് ഇനിയിപ്പോ എനികൊന്ന് പിന്നെ ഇവിടെ എർണാകുളം ഒക്കെ പോണന്ന് എന്റെ ഒരു ആഗ്രഹണ്ട്
ആഹ്
ആഹ് എർണാളം പിന്നെ ഒരു താവണ പോയന് കൊച്ചി മറ്റേ ലുലുമാള് കൊ കൊച്ചി കൊച്ചിയിലല്ലോ ലുലു മാൾമാളോള്ളെ ആഹ് പോയന് ആഹ് അങ്ങനെ പോണംന്ന് ആഗ്രഹണ്ട്
ഊട്ടിയൊക്കെ പോയിട്ടുണ്ടോ
ഊട്ടി ഞാന് പേ പോയി ഊ- ഊ ട്ടിക്ക് ഒരു തവണ അത് ഞാന് ഷോപ്പില് വർക്ക് ചെയ്യുന്ന സമയത്ത്- ആഹ് ആ ഒരു തവണ പോയിട്ടുണ്ട്
ആഹ്
ഊട്ടിയും മൈസൂരോക്കെ മൈസൂര് പിന്നെ അനി- അനിയത്തി അവിടെ നിന്ന് പിന്നെ പഠിച്ചൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഒരു തവണ ഉം മൈസൂര് പോയിട്ടു - ട്ടുണ്ട് പിന്നെ ബാംഗ്ലൂര്- ആഹ് ബാംഗ്ലൂര് കഴിഞ്ഞാ- ജനുവരി പോയല്ലെ അനിയത്തി എവിടെ നിന്ന് കഴിഞ്ഞപ്പം പിള്ളേരെ ഇവര് പിള്ളേർക്ക് ഭയങ്കര അ - ഗ്രരാന്ന് ആന്റിടെ സ്ഥലം കാണണം ബാംഗ്ലൂര് കാണണന്ന് പറഞ് അങ്ങനെ ക്രിസ്മസ്- ന്റെ സമയത്ത് അങ്ങനെ പോയിന് പക്ഷെ അധികം കറങ്ങാൻ പറ്റില്ല അന്നേരം അവിടെ എന്തോ തെരക്ക് രക്ക്- ക്കെ ആയത് കാ ന്യൂയർ ആയത് കാരണം ഭയങ്കര തെരക്കാ പോലും
ആഹ് ആഹ്
അത് കാരണം അങ്ങനെ അധികം കാണാവില്ല ആകെ മൂന്നാല് ദിവസേ ഉണ്ടായിരന്നുള്ളൂ ആ മൂന്നാല് ദിവസം- അത്യാവിശം ഒരു രണ്ടുമൂന്ന് മാളിലൊക്കെ പോയി അങ്ങനെ കറങ്ങി-
പൊന്ന് അപ്പ അവിടെ ചെന്ന് കഴുമ്പോ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കണ ഭങ്കര പൈസയാകുന്ന് പറയിന്ന കേട്ടു
ആഹ്
ആഹ് അത് കാരണം പിന്നെ അങ്ങനെ അധികം പോയുയില്ല അന്നെ അവള് ജോലി ആഹ് അവള് പോയി പിന്നെ- ആഹ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു നേരമാവു പിന്നെ രാവിലെ- ആറു മണി ആകുമ്പോ പോയാ വൈകുന്നേരം ആറു മണിയ ആവും പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാനുള്ള സമയമ ഇല്ലല്ലോ നമ്മ- പോവാൻ പിന്നെ അങ്ങനെ ലീവും കൊടുക്കേല ഇവിടെ അവിടുത്തെ മെയിൻ മെയിൻ ആളായത് കാരണം അങ്ങനെ- അവർക്ക് സമയം കഴിയാതെ ഈ മറ്റേ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റല് ഉണ്ടല്ലോ- അ അയിന്റെ മാത്രം ആഹ് അയിന്റെ മാത്രയാണെ അപ്പം- ഏ എപ്പോഴും ചെലപ്പോ എടയ്ക്ക എടയ്ക്ക് ഡെലിവറി കേസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യന്റ ക- സമയവാവും വരുമ്പോ- അവിടൊട്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല ആഹ് അന്നേരം ലീവ് കിട്ട- ളളൾ അതിന്റെ മെയിനാണ് മറ്റേ ഇപ്പൊ ഐ വി എഫ് ഉണ്ടല്ലോ ഐ വി എഫ് പിന്നെ ഇഞ്ചക്ഷൻ വെ - ന്നത് മെയിനയിട്ടും ഇവളാ ഇവള അതിന് വേണ്ടി- വണ്ട ട്ട് മാത്രമായിട്ടുള്ള ഇത് കൂട്ടാവുള്ള അപ്പം- ചെലോർക്ക് ഓരോരുത്തർക്കും ഓരോയിതുണ്ടാലേ ഓരോ- ഒരു തന്നെ ഇനി ആള് തന്നെ വെക്കണോനോക്കെ ഒരു- ഇതൊക്കെയ ഉണ്ടലോ അപ്പൊ അങ്ങനെയൊക്കെ ആഹ് - അങ്ങനെയല്ല ചെല അമ്മമാർക്കൊരു വിശ്വാസം ഒണ്ടല്ലോ ഇവര് വെച്ചാല്- ആവും എന്ന അങ്ങനെ ഒരുക്ക വിശ്വാസം ഒണ്ടല്ലോ അപ്പ അവരെ ഈ- കർണാടക സ്ഥലമൊക്കെ ആവുമ്പോ പ്രത്യേകിച്ച് ഇതുണ്ടല്ലോ അപ്പൊ അങ്ങനെ- വരുമ്പോ ഇവക്ക് മാറാൻ പറ്റിയെല
അതെ ആഹ്
അത് കാരണം പോവാൻ പറ്റില്ല ആഗ്രഹം ഉണ്ട് പോണംന്നൊക്കെ
ആഹ് ആഹ് ആഹ്
ഇനി ഇപ്പ ഇങ്ങനെ കൊച്ചിക്ക് അങ്ങനെ എവിടെലും പോകണം പിന്നെ നമ്മുക്ക് നമ്മള് ക്രിസ്ത്യ- വേളാങ്കണ്ണി പിന്നെ അവിടെ പള്ളിയുണ്ടല്ലോ പള്ളി- പോണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹയുണ്ട് - മക്കളും കൂടി കൊറച്ച് പറഞ്ഞാ കേട്ട് ആയിക്കഴിയുമ്പോ ഇവരെ കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാലോ ആ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇല്ലെങ്കി പിന്നെ ഇവിടെ വയനാട്ടിലോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോയി
വയനാട്ടി റിസോർട്ടിലക്കെ എവിടേലും പോയിട്ടുണ്ടോ
റിസോർട്ടിലായിട്ട് അങ്ങനെ പോയില്ല നമ്മളിപ്പോ അത് കഴിഞ്ഞു തന്നെ നമ്മള് മറ്റേ വയനാട്ടിലെ താരാപ്പുഴ ഡാമൊക്കെ ഉണ്ടല്ലോ ഒരു ഡാം ആ അവിടെ പോയി പിന്നെ ആ ബോച്ചയുടെ ഒരു ആയിരം ഏക്കർ ഉം തേയിലത്തോട്ടം ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
അവിടെ പിന്നെ ആ ഉരുളി റ്റിയണ് ചൂരൽ മല ആ അതെല്ലാം പോയിട്ടുണ്ട് അയ്യോ സ കിക്കാൻ പറ്റുല്ലട്ടോ എവിടെ പോയി കണ്ട് കഴിഞ്ഞപ്പോ പോണ്ടായിരുന്നു തോന്നും പോവും അയ്യോ എന്റെ പോൻ ഓഫ് ആ അത് സത്യം പറഞ്ഞു കഴഞ്ഞാലുണ്ടല്ലോ പോയി പോയല്ലോ എന്നായി പോയി പക്ഷെ അല്ല അവിടെ കടകളും ഒന്നുല്ല കടകള് ഒന്നോ രണ്ടോ കടകളേ ഉള്ളു അവര് ജീവനമാർഗത്തിന് വേണ്ടിട്ട് കരിക്കും അങ്ങനെ ഒന്ന് രണ്ട് കടികൾ ബാക്കി ആ ഒ പൊട്ടിയ സ്ഥലം കാണണ്ട് പൊന്നി ചേച്ചി നമ്മുടെ ചങ്ക് പൊട്ടിപ്പോം
ആഹ് ആഹ് ആഹ്
അമ്മാതിരി ആ സ്കൂളും അതെല്ലാം കാണുമ്പോ എന്നാ ചെയ്യാനാ എ
ആഹ് ഫോണില് കാണുമ്പോ ഞമ്മക്ക് സങ്കടം വരുല്ലൊ എവിടെയിരുന്നു കണ്ടാലും
അയിൻ്റെ ഉള്ളില് പിന്നെ മറ്റേ കിറ്റാച്ചി വെച്ച് കല്ലെല്ലാം പൊട്ടിച്ചിതാക്കുന്നുണ്ട് എത്ര കൊല്ലം ക്കാ കല്ലെല്ലാം പൊട്ടിച്ചെടുക്കണ മെങ്കില്
ആ അതെ വീട് കൊറെ വീടുകളായല്ലോപ്പ അല്ലെ അതൊക്കെ അവിടെ എ
അത് പിന്നെ അവിടുന്ന് കൊറച്ച് അകല അകലണ്ട്
ആഹ് ആഹ്
ആ പക്ഷെ ഞങ്ങ ആ മരിച്ച അടക്കിയരൊക്കെ കാണാൻ പോണന്നു പറഞ്ഞു പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് ട്ട് വണ്ടി കേറി പോവാൻ ബുദ്ധിമുട്ടായത് കാരണം പിന്നെ അങ്ങോട്ട് പോയില്ല പിന്നെ അവിടൊരു സൂചിപ്പാറ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ പോയി
ത് വെള്ള ചാട്ടോം
സൂജിപറാ സൂജി
ആ സൂചിപ്പറാ വെള്ളച്ചാട്ടം
അപ്പൊ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ് അതെ
അത് കേ അതെലൊക്കെ കേറി നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു പേടിയ ഉണ്ടായിരുന്നു അതെ കേറി കഴിയുംപോ എല്ലാരും ഭയങ്കര ഗ്ലാസ് ഇങ്ങനെ ചില വീഡിയോൽ കാണാൻ പറ്റും ഗ്ലാസ് ഇങ്ങനെ നമ്മള് നടക്കുമ്പോഴത്തേക്കും പൊട്ടും പൊട്ടുംന്നുള്ളേ ഇതൊന്നും നല്ല കു കൂളായിട്ടങ്ങ് പോയി കണ്ടു പോന്നു നല്ല രസായിരുന്നു പിള്ളേർക്കും ഇഷ്ടായിരുന്നു എന്നാ ഇഞ്ഞിയേ
ആഹ്
ഏഹ് നീ അവിടെ പോയി ഇച്ചിരി നേരം കിടക്കാൻന്നേരം കുറഞ്ഞോളൂം
എന്താനാ പറയണേ
ഏഹ് മോക്ക് വയറ് വേ മോക്ക് വയറ് വേദനാണ് പറഞ്ഞോണ്ട് നി അവിടെ പോയി കെടക്ക് മരുന്ന് കുടിച്ച് ചെല്ലെയുള്ളൂ നീ അവടെ കെടക്ക്
ഉം
എക്ക് വയറ്റില് സുഖോല്ല അതെ വയറ്റിലിങ്ങനെ ഒരു പുണ്ണ് വര്ന്നിണ്ട് അപ്പ അയിന്റെ ഭയങ്കര വേദനയാണോ.
ആഹ് അതെ മ് മ്
അത് കൊറയെണേ കൊറച്ച് സമയം എടുക്കും.
ആഹ് ആഹ് ആഹ്
ഇവർക്ക് ഇങ്ങനെ വേദന വന്നഴിഞ്ഞ ഇതുങ്ങളൊക്കെ സഹിച്ചുവോ.
അതന്നെ. ഓല് ഞമ്മളോട് ഇങ്ങനെ പറയും പക്ഷേ ഞമ്മളൊന്നും ചെ
ആഹ് മരുന്ന് പിന്ന ആ കഴിഞ്ഞ ദിവസം സ്കാനിങിക്കെ ഇണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് മരുന്നെല്ലാം കൊടുത്തിട്ട് ഇരിക്കുന്ന എഹ് സ്കാനിങ്ങും കഴിഞ്ഞു മരുന്ന് ആന്റിബയോട്ടിക് എല്ലാം കഴിഞ്ഞു അപ്പ പിന്നേം വയറ് വേനയാന്ന് പറയുന്നുണ്ട്. അത് കൊറഞ്ഞു വരണേ സമയം എടുക്കും, ഇപ്പത്തെ പിള്ളേർക്കെല്ലാം അങ്ങനെ ഈ വയിറ്റില് പു പുണ്ണ് പോലെ വരുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ് കൊറേണെ കൊറച്ച് സമയം എടുക്കും.
ആഹ്
ആ പ അത് കട അതുകൊണ്ട് കടന്ന് അതുകൊണ്ട് ഒച്ചപ്പാട് വെക്കുന്നെയാണ്.
ആഹ് ആഹ് ആഹ്
പക്ഷേ എന്നാ എന്നാ വേദനയാന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കേയില്ല.
ആഹ് അതന്നെ മക്കൾ അങ്ങന് തന്നെയല്ലേ. ഓലടങ്ങി നിക്കൂല ഒരു പനി കൂടി ഇണ്ടെങ്കിലട
ആഹ് ഇതാ മോന് പനിയാന്ന്, അടങ്ങിയിരിക്കാൻ പറഞ്ഞാ അടങ്ങിയിരിക്കെലാ. ഒന്നെങ്കി മണ്ണി പണിയണം. അല്ലെങ്കി വ് മഴ ആയത് കാരണം പിന്നെ പെരക്കാത്ത് കേറിയിരിക്കും, അപ്പ പെരക്കാത്ത് കേറിരിക്കുമ്പ എന്തെങ്കിലും കുസൃതി കാണിക്കണം.
ആഹ് അതെ.
അയ്യ അയ്യോ ഇവര് കൊറച് ച്ചും കൂടി ആവാതെ ഇനി ഒരു കാര്യവും നമ്മടെ ഒരു കാര്യവും നടക്കേല നമ്മടെ എവിടെ പോടോ എവിടെ ഇപ്പ എപ്പ ഞാൻ എന്റെ വീട്ടിൽ പോണങ്കി തന്നെ ഞാൻ പറഞ്ഞില്ലേ ഭയ ഇവിടെ വെശപ്പ്, ദാഹം, വണ്ടി, അമ്മേ അ അത് അമ്മേ ഇത് അതാ ഞാൻ മിക്കവാറും അ ഞാൻ തന്നെ അല്ല ചേച്ചി നമുക്ക് ഇവിടുന്ന് ബസ്സിന് പോകാനുള്ള ദൂര ഉള്ളൂ. കാസർഗോഡ് ജില്ലയാന്നേ ഒള്ളൂ, ആഹ് കാസർഗോഡ് രണ്ടിന്റേം കണ്ണൂരിന്റെയും കാസ് ർഗോഡിന്റെ അതിർത്തി അപ്പ ബസിന് ഒരു ആ നാല് മണിക്കൂറ്.
എന്റെ വീട്ടില് വേട്ടിന്റെ അടുത്തുണ്ട് ഒരു ചെ താത്ത
ആഹ് അതെയല്ലേ ഒരു നാല് മണിക്കൂറ് ബസിൽ ഇരിക്കൻ ഒള്ളതെ ഒള്ളു. ആഹ്
അവർ ലവ് മാരേജ് ആയിരുന്നു.
അല്ലല്ല അല്ല ചേച്ചി അറേഞ്ചിന്റെ ഏത് ക്രീമാ എന്നത്തിനാ ക്രീമ് കൊതുക് കടിക്കുന്നുണ്ടോ? ഇന്നാ. അവരട്ത്ത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
ആഹ് ഓക്കെ ഓക്കെ.
എന്നാ ആ തൂക്ക്.